പിന്നെ വിശേഷങ്ങ വേറെ പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്ക
വീട്ടില് നിക്കാ ഹ് ണ്ട് അമ്മായിന്റെ മോന്റെ കുട്ടീൻ്റെത്
ആഹ അ അത് ശെരി ആഹ എന്നാ
ചരിദാറക്കെടുത്തി ന്
വര്ണ ശനിയാഴ്ച ആഹ അത് ശരി റെസ് കോട അങ്ങനെ എന്തെങ്കലും ഉണ്ടോ
ഇല്ല ഡ്രസ് കോഡ്ല്ല ഡ്രസ് കോഡ് നമ്മുടെ നാത്തൂൻന്റെ കുട്ടിൻ്റെ കല്യാണംൊക്കെ കഴിഞ്ഞഞ് അന്ന് ടുത്തിക്ക്ണ് ഞങ്ങിങ്ങനെ പെരുണാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല ഇനി പെരുണാൾക്ക്
ആ ഇത് അപ്പങ്ങനെ ഇട.. പകരപ്പടത്തു ന്ഹ ന്ഹ അ അ ഞങ്ങള്പ്പ ഞങ്ങളെ കുടുംബത്തില കുടുംബത്തിലെന്നെ നികാഹ് പക്ഷേ അഹ് അവരെ വീട്ടേരെന്നെ ഡ്രസ്സ്ഡ്ത്തി ട്ടുള്ളു വേറാരും ഇടത്തിട്ടില്ല കാരണം ഇന്തേ പെരുന്നാൾക്ക് ഇടതിട്ടല്ലള്ളൂ ഇപ്പതികയിട്ടില്ലല്ലോ
ആ തെ
തു മാ ഹാ ഇടത്തു മാത്രങ്ങനെ ഇരുന്നപോരല്ലോ വേറെ പലേ കാര്യങ്ങളുല്ലേ. പിന്നെത് ഇടുല്യ പിന്നാരു പരിവാടി വരണം അത് ഇടക്ക ഇടനെങ്കിൽ പിന്നാ അഹ് മാത്രല്ല അത് ഇടാന്ന് വെച്ചാൽ ഒരു പഠിപാടി പരിപാടികിട്ടിട്ട് വേറെ ങേ ഒരു പരിപാടിക്കിടാൻ മടിയാണ് അത് പ പ ഓല് കണ്ടതല്ലേ
അതെന്നെ പം ചെറിപെര്ന്നാക്ക് ഇട്തീനി അപ്പം വല്യപെര്ന്നാക് ട്ത്തിട്ടില്ല പിന്നെ സ് കൂള് തൊറക്കലും ഒക്കപ്പാടയപ്പളെ കിട്ടാൻ
അ അതെയതെ അതല്ല ഡ്രസ്സ്ട്ക്ക്ണ കാര്യന്ന് പറയുമ്പളേ ഇപ്പം ന്നറിഞ്ഞാ ഒരു പരിപാടിണ്ടെങ്കില് അപ്പട്ത്തു അത്ഞ്ഞോല് കണ്ടതാ അപ്പൊ എങ്ങനെ പ്പെനി പ്പത്ടാ ന്നാപ്പത് വേറെ എടക്കട്ടെന്ന് കരുതി ഇന്നട്ട് പിന്നെ അടുത്തത് കണ്ടാല് അത് അവു പലതും പയകിക്ക്ണ് പയേ മോഡലേയ്ക്കും അപ്പന്ന അടുത്തത് അ പണ്ട്ന്നപറഞ്ഞാൽ അങ്ങനെല്ല ഞമ ഇന്റോകെ ഒരു ചെറു പ്പത്തില്ന്ന് പറഞ്ട്ട്ണ്ടെകില് ഡ്രസ്സ്‌ ഇട്ക്കും ഈ ചെറിരുന്നാക് ഇടത്ത പിന്നെ അട്ത്ത ചെറിരുന്നാക്കാ ഇട്ക്ക വല്യര്ന്നാക്കൊന്നും ഇട്ക്കൂല അത് പിന്നെ ഉം അത് പിന്നെ നല്ല ഡ്രസ്സൊക്കെ നല്ല കഴു കി വെച്ച് ഇട്ത്തെച്ച് പിന്നെ എന്ത് പരിപാടികോബ്ലും അതെന്നെ അല്ലാതെ പു തേത് അത് വേറാരും ഇതിട്ടതെന്നെ നോക്കാന് ഇന്ക്കിതന്നെള്ളൂന്ന് പറയാനും വല്യ കാരണം ഇതുള്ളു അന്ന് ഏ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പെരുന്നാക് ഡ്രസ്സ് ഇട്ത്ത്ക്കാണെങ്കില് അത അന്ന് വൈകുന്നേരം വരെ ഇട്ട്ട്ട്ണ്ടാവും അത് രാത്രിയാവുമ്പളേ ക്കാരം ഊരിട്ടിണ്ടാവ പിന്നെ രണ്ടാം പെരുന്നാകും അതെന്നെ ഇട്ത്തിട്ട ഇട ങേ ആ പെരുന്നാൾ ഡ്രെസ്സിന്റെ ഒരു പൊലിവാണത് ത്രെ പുതിയതായിട്ട് കിട്ടല്ലേ അല്ലാതെ ഒരു പരിപാടിക്ക് ട്ക്കെ ഒന്നുല്ല എ ആ വളരേ കൊറച്ച് ഡ്രെസ്സല്ലേ ന്നാലും ഇതില് സന്തോഷ ഷായിട്ട് ജീവിച്ച് പോയിന് ഇന്നെല്ലങ്കുടെ മുക്കിക്കൂടെ മേലക് മേലേണ്ട് പക്ഷേ അന്നത്തെ സന്തോശക്കേ ഓർക്കുമ്പ അന്ന് ജീവിച്ച കാലം കങ്ങന ഓർക്കുമ്പള്ള സന്തോഷന്നും.. ഇപ്പമ്മക്ക് കിട്ടിണില്ല ഒന്നിലും ആ ഒരു സന്തോഷം കാണാനും പറ്റില്ല ഇന്നെല്ലാം കൊണ്ടും നെറവാണ് പൈസക്കാണെങ്കിലും വല്യ ബുദ്ധിമുട്ടൊന്നും പ്പാർക്കുല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും ഇന്നത് ത് വേണംന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞവാങ്ങ പറ്റാവുന്നൊര്എങ്ങനെങ്ങിലൊക്കെ വാങ്ങി ഇട്ക് വാങ്ങു അത് ങേ പണ്ടങ്ങനല്ല ഇപ്പത അതെതെ പണ്ട്ന്ന് പർഞ്ട്ടണ്ടെങ്കില് നമ്മളൊരു വീട്ടില് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട്ണ്ടെങ്കില് ആ പൈസ ഇല്ലാന്നറിം ചെൽപ്പ പിന്നെ ഏല്ലെങ്കി പിന്നെ എന്നെങ്കിലാവും വാങ്ങി തരാ പിന്നാവുടാ നമുക്ക് വാശി പിടിച്ചിട്ടു കാര്യല്ല വാശി പിടിചാ നടക്കുല്ല
ഇല്ലല്ല
അതെ അന് അങ്ങനെത്തുരുതാണ് പി അ കൂലിം കൊറവാണ് വരുമാനം തന്നെ കൊറവാണ് എ അത് പിന്നെ അതെ പോലെ ലാവിഷായിട്ട് നാ ജീവിക്കാന്നുള്ള മൈന്റൊന്നും അന്നൊന്നും ആർക്കും ക്കുല്ല
ഇല്ലാ
ഇന്നങ്ങനെല്ല ഇന്ന് കിട്ടണത്തിന്റെ എരട്ടി ചെലവാക്കന്നുള്ളതാണ് ഒരു സേവ്യ്യ അങ്ങനത്തൊരു മൈന്റൊന്നുല്ലല്ലോ ഇന്ന് നല്ലോണണെങ്കി അത്പോലെ ഇന്നല്ലമ്പോലെ പോണം നാളത്തെ കാര്യം നാളല്ലേന്ന്ള്ളതാണ്
അതെ ഇപ്പ പൊർത്തു പോയി ഭക്ഷണം കഴിച്ചാലൊക്കെത്രെ പൈസ
ആ പിന്നെന്താ അതെല്ലാ ഇപ്പത്തെ ഭക്ഷണത്തിന്റെ കാര്യം ആലോയിച്ചിട്ടുണ്ടെങ്കി തന്നെ പിന്നെ ഫുഡ് നമുക്ക് രണ്ട് വസം വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്ക പിന്നെ മൂന്നാമത്തെ ദിവസസം നമുക്കപ്പൊ വായ്ക്ക് കുട്ട്യോള് പറഞ്ഞ ചെറിയ മോള് പറയും ന്റെ വായക്ക്മ്മ എന്തോ ഒരു ചൊയാണ് അപ്പൊ എന്താണ് ഫുഡ് പൊറത്ത്ന്ന് കി ട്ടി അങ്ങനെ പറയാ അപ്പൊ ആ ഫുഡ് പൊറത്ത് ത്തണ്ട് കി ട്ടി കയ്ഞാ അത് എങ്ങടാ ചെല്ല്ണെന്ന്റിയില്ല ഏ വീട്ട്ത്തെ ചോറും കറീം ക്കേണെങ്കി അത് വാണ്ട സ്കൂൾ വിട്ട് വന്ന്ട്ട്ണ്ടെങ്കി അതാ പറയാ എന്ത മ്മ ന്ന് സ്പെഷ്യല് അപ്പ ഇ ചോറുണ്ട് വാണോയ് ച്ചാ ഏയ് ചോറല്ലെ ക്ക് വാണ്ട ണ്ട ഏ ആ ആ ഒരു ആർക്കും വേണ്ട ചോറ് പിന്നെ എന്താണ് അത് വന്ത് എത്രയ കൊറച്ച ഇടുകറിയ ഉച്ചക്ക് കഴിച്ചെങ്കിൽ കഴിച്ചു രാത്രിയയാ വേണ്ട ചോറാ വേണ ന്ന പറഞ്ഞുണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ആ ഒരു മയിന്ന്റെറ അല്ലാതെന്ന ഞ നടക്കണില്ല എങ്ങന നടത്തിക്കാ പോലും നോക്കും ഏഹ കുട്ടികള് പുറത്തുന്ന പുറത്ത ഫുഡ് ആണെങ്കിൽേ ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റാസ് ആായാലും മതി ആതാ ചോറുകാട്ട എന്തെങ്കിലും ച്ചിലധികം ചിക്കനൊക്കെ ആയാലും സന്തോഷമായി
ഉ ഇവിടെ എങ്ങന്നോ മീനൊന്നും ആർക്കും പറ്റൂല ചിക്കൻ
ചിക്കൻ തന്നെ ഒക്കെ അങ്ങനെ തന്നെ ചിക്കനിനോടുള്ളൊരു ഇത് വേറെന്നെ അത് എങ്ങനെ കൊടുത്താലും ഭയങ്കര സന്തോഷം ഇപ്പ അത് ചെറുപ്പൊക്കെ ഏഹർ
തീഫ്
ആഹ അല്ലെങ്കിൽ ബീഫ് ചിക്കനാണ് ഏറ്റവും സന്തോഷം എന്നിട്ട് ഫ്രിഡ്ജില് ഇനിപ്പോ ഇ ചോറൊക്കെ നമ്മള് ബിരിയാണി എന്തെങ്കലും ഉണ്ടാക്ക ബാക്കി വെ ഉണ്ടുകയാണെങ്കിൽ അ രാവില തന്നെ പിന്നെ അത് എനക്ക്ത്ത് മതിയിട്ടോ പറയാം കാരണം എന്താ അവർക്ക് അതിനോടുള്ളരു ടേസ്റ്റ് കൂ ആ ഒരുരി ഇതാണ് അവർക്ക് കൂടുതൽ താല്പര്യം അപ്പൊ മറ്റുള്ളേലൊന്നും അവർക്ക് ടേസ്റ്റ് ഇല്ല
ഉ ഇവിടെങ്ങഞൻന്റെ കട ഉണ്ടാക്കിയാലും പറയും എനിക്ക് ചോറ്തി അറി അങ്ങനെ എന്താ ഉണ്ടാക്കുന്നത്
അതെ അതെ കു കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് എവിടെ എന്താ വെച്ചാൽ നമ്മള ഇപ്പ അത് കഴിച്ചിട്ട് ന വാങ്ങീട്ടാണെങ്കില ഉണ്ടിയിട്ടാെങ്ക നമക്ക് കഴിച്ചിട്ട് രണ്ട ദിവസം കി നമുും തോന്ന എെങ്കിലും വണണംന്നുള്ളത്
അതെ
എല്ലാരും അയി അങ്ങനത്തെ ആ രീതിക്ക് മാറി പണ്ട് എന്താ ഒരു ചോറ് കറിവുണ്ട് ഉപ്പേരി പോലും അങ്ങനെ ഉണ്ടാക്കും
ഒരു പെരുന്നാളായാലും കൂടി ഒരു ചോറ് അങ്ങനത്തെ ഇണ്ടാക്കിയല്ലേ ഇനല്ല നമ്മള്
ചോറ് സാധാ ചോറ് ചോറ് കുമ്പളങ്ങ കറിയോ ഞാ ആഹ് ആഹ അരച്ചു പറ്റിയത് ചിലർ ഉണക്ക സ്രാവ് പരിക്കുന്നവരുണ്ട്
ആഹ ആ ആഹ
ആ ഒരു ഇതില പെരുന്നാൾക്കാണ് അത്ന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാ അത് അന്നത്തെ ഒരു ദിവസം ഭയങ്കര സ്പെ്യ ന്നെ അന്ന് അതെല്ലാരും നല്ലോണ്ണം ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചച്ച്
ഉം അലിയ ഡ്രസ്സ് ഡ്രസ്സ് ഇടുട്ടാതന്നെ നമ്മളെത്രയും വ എടുത്തോക്കും പെുന്നാൾായാ മതിന് ആയാാ മതി
ആയവതി ആ ഇപ്പൊ അതൊന്നുമല്ല ഇപ്പ അതേപലന്ന കല്യാണത്തിാണെങ്കില ഒരു വീട്ടില് ഡ്രസ്സ്ടുട്ടുണ്ടെങ്കില് കാണൻ വരുന്നവർതാണെങ്കും അന്ന് അങ്ങനെയല്ല അടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കാണലൊക്കെ ഭയങ്കര ഇതാ ഇപ്പൊ അങ്ങനെ എന്താ ഇപ്പൊ അതൊന്നല്ല ഇത് ഇപ്പ അതിനോടൊന്നും ആൾക്കാർക്ക്ൊ ഒരു പുതുമെല്യല് പോ ഈ ഡ്രസ്സ് എടുക്കല്ലും കാണല്ല ഒന്നന്ന് ഏ അതെ എന്താണ് ഇഷ്ടം പോലെണ പിന്നെ മിനിറ്റിന് മിനിറ്റിന്ന് പറഞ്ഞ പോലെ ഡ്രെസിറ ഇത് ഇങ്ങനെ മാറി മാറി വരില്ലേ ഏ അ ഇഷ്ടംപോലെ ഇറങ്ങാ പണ്ട്ന്ന് പറഞ്ഞാ ഒരു ഡ്രസ്സ് ഇപ്രാവശ്യം ഒരു മോഡല് ഉണ്ടെങ്കില് പിന്നെ എന്തെങ്കിലും ഒക്കെ ആകും പിന്നെ വേറൊരു മോഡില് അത് കൊറെ കാലം കുറച്ച് അ തന്നെയാ ഇപ്പ അങ്ങനെയല്ല പി
ഇപ്പഴത്തെ മോഡല ഒക്കെ പറഞ്ഞാാല ഇപ്പോ ഇന്തല്ലേ പേന്റ്ുപ്പ ആക്കെണ്ടല്ലേ നമ്മളിപ്പോ പേന്റുപ്പ നമ്മള നഷ്ടപ്പെട്ട
ഞാൻ പറയാത് ഞമ്മളൊരു കൈ ഞാനൊക്കെ മദ്രസക്കൊക്കെ പോയിത് സ്കൂൾക്കൊക്കെ പുസ്തകന്മാര് ചീത്താറി മദ്രസക്ക് പോകുമ്പോ എന്താണ് ഏ ഷാൾ മക്കനെക്കെ ഇട്ടിട്ടില്ലെങ്കില് ആ അന്നത്തെ കാലം ആ പിന്നെ അപ്പൊ ഞമ്മളിങ്ങനെ ഷാളൊക്കെട്ട് ട്ട് പോകുമ്പോ പിന്നെ അത് എന്താ പറയാ ങ്ങനെ കഴുത്തില് ങ്ങനെ പിടിച്ചിട്ട്ണ്ടാവും ഞ്ഞി ആരെലും പോയി പർഞ് കൊട്ക്കോ ന്ന്ള്ളത് നമുക്ക് പേടിയാ ആ ആ അങ്ങൻത്തൊരു കാ ഇതാണ് ഇപ്പൊ പിന്നെ അങ്ങനൊന്നുല്ല കു ട്ട്യോള്പ്പോ തലേലെവടെ തട്ടം തട്ടന്ന് പറഞ്ഞ സംഗത്യേല്ലല്ലോ ആ അതെ അതെ അതെ അങ്ങനെ ഓരോരോത് എല്ലാങൊണ്ടും ഇപ്പൊ നിറവാണ് ഓരോ ഡ്രെസ്സിങ്ങിന്റെതായനെ കൂ മാറി പിന്നെ പാന്റും ടോപ്പും അന്ന് പണ്ടതൊന്നും ഇല്ലല്ലോ നമ്മളെത്രമാത്രം ച് ചുരിദാറോ അല്ലെങ്കി വല്ല മിടി ടോപ്പോ അങ്ങനെന്തെലൊക്കെ പാൻ്റും ടോപ്പു ന്നർഞ്ഞ അങ്ങനെ നെണ്ടെയ്
ഇല്ലല്ല ഇപ്പൊ ഈ ഇപ്പത്തെ ഭക്ഷനത്തിന്റെ രീതിയോടെന്നെ ഈ പെൺകുട്ടികളൊക്കെ വേന്താവ്ണ്ടല്ലോ.
ആഹ് പിരീഡ്സൊക്കെ പെട്ടെന്നാവ്ണ്. പിന്നെ ചെറ്യേ കുട്ട്യൾക്കൻ പിന്നെ അതേപോൽതന്നെ ഈ പീരീഡ്സ് ആവല് മാത്രല്ല ആയാല് ബ്ലീഡിങ് കൂടുതല്ള്ളോരും പലേ പ്രശ്നങ്ങള് ള്ളോരുണ്ട് കുട്ട്യോള്.
ഇണ്ട്ണ്ട്.
ആഹ് ഇബടെക്കെ അമ്മളെ കുടുംബത്തിലൊക്കെ ഒര് കുട്ടിണ്ടതേപൊലെ പരീഡ്സൊക്കായിട്ട് ഉം പ ദിവസങ്ങളോളം ഡോക്ടറൊക്കെ തൃശ്ശൂരും പല സ്ഥ ല്ത്ത് പോയിട്ട് കാണിച്ചിട്ടൊന്നും ശെര്യാവാതെ അപ്പൊ എന്താന്നോച്ചാ ഇപ്പത്തെ ഫുഡിന്റെ ഒര് ഇതെന്നെണ്.
ആണ് ഞങ്ങളെ വടീൻ്റങ്ങനൊരു കുട്ട്യേ കൊറെ ഹോസ്പിറ്റൽ ലൊ ക്കെ കൊറെ ബ്ലഡ് കേറ്റലും ആവലും
ആഹ് അത് ശെര്യാ ഈ ലൈഫ് ങ്ങനെ ചെയ്ഞ്ചാവുമ്പളേ റ്റൈ ലൈഫ് സ്റ്റൈല്ങ്ങനെ ചെയ്ഞ്ചെയ്തോണ്ടിരിക്കുമ്പോ എന്താന്ന് വെച്ചാല് നമ്മടെ ഹോർമോ സിനൊക്കത് എന്താണ് ആ ഹോർമോണിനൊരു ഇംബാലൻസ് വെരുമ്പളാണ് ഇതൊക്കെ പ്രശ്നം.
ഉം ഉം അതെ
പ്പൊ എന്താന്ന് വെച്ചാൽ നമക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ട്ള്ള ഹോർമോ വേണ്ട ഹോർമോൺസിൻ്റൊരളവിന് പിന്നത് കൂടുതല് വേണ്ടാതെ ത് കൂടുമ്പോ ഞമ്മക്ക് അതിന്റേതായ പ്രശ്നങ്ങള്ങ്ങനെ കാണിക്കും.
ആഹ് അതെ യതെ
ക്ക് പലേ രീതിയിലാണെന്ന് മാത്രം ഇനി വെല്യോര്ക്കാണെങ്കിലുണ്ട്. ഹോർമോൺ ചെയ്ഞ്ചസാണെങ്കിലും പലേ ആ ണ്ട് പല പ്രശ്നങ്ങളുണ്ട് എല്ലാ എല്ലാരുടീം എ ഇതിലങ്ങൻതന്നെ ഒക്കെ ഈ ഫുഡിന്റൊക്കെത്തന്നെ പിന്നെപ്പൊരു കല്യാണത്തിന് പോയിക്കഴ് എന്ത്?
ഇപ്പൊ നല്ലപ്പൊ എല്ലാർക്കും ക്യാൻസറായി പലയസുഖായിട്ടും അന്ന് പണ്ടൊന്നും അയില്ലല്ലോ
ആ ഇല്ല പണ്ടൊന്നും അതില്ല ഇപ്പൊ പിന്നെന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഈ ഫുഡും പിന്നെ പറഞ്ഞാല് ചിലര് പറയും അൽഫാമും അതുപോലത്തക്കെ ഫ് ഫുഡൊക്കെ ഈ കരിച്ച അങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെ കഴിച്ചാലൊക്കെ ദോഷാണ്
പണ്ടൊക്കെന്നറഞ്ഞാലീ ചക്ക മാങ്ങ പൂള ചക്രേ അങ്ങൻതൊക്കെല്ലേ നമ്മള് തിന്നീന്നത് പിന്നെറഞാല് ഈ ചോറും വല്ലാ ഇല്ലല്ലോ ചോറ് അമ്മക്ക് തിന്നാൻ വല്ലാ ഇല്ലല്ലോ അന്ന്
ആ എന്നെ തിന്നാൻ വല്ല വല്ലാതില്ല
ഇല്ല ഈ ചക്ക മാങ്ങ പൂള അങ്ങൻ തൊക്കെ വെച്ചാണ്ടല്ലേ നമ്മളന്ന് കയിഞ്ഞീ ഇപ്പൊ അയല്ല ഇപ്പ ഈ ചോ പ്പത് നല്ലോ തിന്നൂ എല്ലാരെ
അതെ അതെ അതെ ഇപ്പും അതെ അതെ അതെ അത് അത് ഇട്ട് വയറ് നിറയെ കഴിക്കും നല്ല സാധനങ്ങളൊന്നും കഴിക്കൂല
ഇല്ല അതാണ് ചക്കീ തോന്നും കുട്ടികക്ക് ഒരു കൂട്ടാൻ വെച്ച കൊടുത്ത് നോക്കിഈ കുട്ടികൾക്ക് ഇപ്പ
ആ വേണ്ട അയ്യ അതൊന്നും വേണ്ട ഒരിക്കും അതൊന്നും വേണ്ട
മണ്ട ഇവിടെ ചക്കക്കൂട്ട ഉണ്ടാക്കിയാ മോളൊന്നും തിന്നൂല ഞാനും ീ മാത്രം തിന്നു അങ്ങനെ തന്നെ
ആഹ ഇവിടെള്ള കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ഒന്നും തന്നൂല അവർക്ക് പിന്നെ എന്താണ് സ്പെഷ്യല് മാത്രംതി വാണ്ടാ പറ നമ്മളതൊക്കെ ഉണ്ടാക്കി തപ്പി നേരെണ്ടാക്കി കൊടുത്താൽ പോലും അവർക്ക്ത് ചിലപ്പോ ഒന്ന് തോണ്ടിയിട്ട് അത് അത്ര വെച്ച് അവിടെ പോകും
ആ മ
ഉ ആ ഓക്കേന്ന ശരി